ഓക്കെ ഓക്കെ
ഓ കേക്കാം കേക്കാം അങ്ങനെ മഴ വന്നു തോന്നുന്നില്ലേ
വെയില് കൊണ്ട് വെ
ഓ വെയിലുംണ്ട് മഴ ഇത് തുണി അടുത്ത് മേളെ വിരിക്കാൻ പോയപ്പോഴത്തക്ക് മഴ ത ഇങ്ങനെ ഇരുണ്ട് വര്ണ്, പിന്നെ ഞാൻ തുണി വിരിച്ചില്ല. അത ഇപ്പൊതാ ഇന്ന് വര
ഉ കളിക്കാിക്ക മഴ മഴ കള കിക്കാ നക്കണംന്ന്
ഉ ഉ
പിന്നെ ആ പിന്നെ വെറുതെ ഇനരിക്കുമ്പോ വേറെ വേറെ എന്താണ് പരിപാടി
വെറുതെ ഇരിക്കുമ്പ എനിക്കങ്ങനെ വേറെ പരിപാടികളൊ ഒന്നുമ ഇല്ല കൊറെേ നേരം ഇരിക്കും കൊറേ നേരം ഫോണ് കാണും കൊറ നേരം ഉറങ്ങും ജോലിയൊക്കെ തീർന്ന കഴിഞ്ഞാ പിന്നെ വേറെങ്ങനെ പരിപാടിയൊന്നുമല്ല
സിനിമയന്നും കാണൂലേ
സിനിമ മുമ്പ് കാണുവമായിരുന്നു എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടൊണ്ടിരിക്കാൻ കൊള്ളാംന്നുള്ള സിനിമ ഉണ്ടാലേ ഞ ഇരിക്കുള്ളനി എനിക്ക് ഇഷ്ടമല്ല സിനിമണ്
ഉ ഉം ഉം
മറ്റേ ഇപ്പൊ ഞാൻ കൊറ മമ്മൂട്ടിയുടെ ഇതുപോലെ ഷോർട്സ് യൂട്യൂബില് െ കണ്ടോണ്ടി
ഉ ഉ ഉ ഉ ഉ
മമ്മൂട്ടിയുടെ സിനിമല്ല സിനിമാണുന്നതാ
അല്ല സമയം പോണതേ അറിയൂലന്ന് ഷോർട്ടസ് ഒക്കെ കണ്ടക്ക
പിന്നെ കുറെേ നേരം കാണുമ്പോൾ എനി കണ്ടുുവായിനനിക്ക് പിന്നെ ഞാൻ പോണ കാണൂല
കുറെേ നേരം നോയിക്കൊണ്ടിരിക്ക്പ
പിന്നെ കൊറെേ നേരം കണ്ടുകണ്ടിരിക്കുമ്പ കണ്ണിങ്ങനെ വേദനിക്കും
ചേച്ചി കണ്ണാടി വെച്ചത് പല അതിന് ചിറ്റ അത ഇങ്ങനെ കണ്ണത് അവ
തലവേദനുണ്ട് അത് പവർ കുറഞ്ഞതും ഉണ്ട് രണ്ടും ഉണ്ട് ആ
അമ്മ വി
ഓ
അമ്മ ആയെ അമ്മക്ക മറ്റേ വള്ള ഇക്കണ്ടല്ല അ കൂടു
നീ ഉറച്ച് ഉറച്ച് പറയി എനിക്ക ഇതൊന്നും കേക്കണില്ല
ചേച്ചി അമ്മയ്ക്കേ വെള്ളെഴുത്തിന്റെ ആരംഭം
ആഹ
പ
അപ്പോഴ വാങ്ങി വാങ്ങീട്ട് കൊറച്ചാളായതേ ഉള്ളൂ പക്ഷെ അവർക്ക് അത് വെച്ചാ കൊള്ളതൂടാ കണ്ടൂടാ
ആ ആ് നിനക്ക് വയ്യേ
ഓ ജല ത
ആഹ
അങ്ങനെ
ആഹ
അങ്ങനെ തുമി എന്റെ ഇടയ്ക്ക്ൊ ഒരു പണി വന്നഴച്ചാ അതിനന്േഷം തൊണ്ട ചെറുതായിട്ട് വോദന എന്താ ജലദോഷം വന്നിട്ട് പോണതേ ഇല്ല തുമ്മി തുമ്മിട്ടാവും
എവ്ടെ അവനും വയ്യ കൊച്ചിന്
അമ്മ പോലച്ചി കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കേ ഞ്ഞൊന്ന് മര്യാദതൊക്കെള്ള പിള്ളേര് കാണും അതാണ് പെട്ടെന്ന് വെരണ.
ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ സ്കൂളിന്നും ബ ട്ടുണ്ട്. ഇത് പനിം ജലദോഷംണ്ടെങ്കി വിടരുതെന്ന് സ്കൂളില്.
ഓ
ഞാൻ പിന്നവനെ കുളിപ്പിച്ച് കൊണ്ടാണ് വിട്ടത്, വയ്യാതായലെ കുളിപ്പിച്ച് അതോണ്ട് വിട്ട്.
ആ ആ കുഞ്ഞമ്മടെ മോക്ക് ന്നലെ ഇന്നലെ വിട്ടില്ലേരുന്നു പനിടേ പനി പനി പനിഅങ്ങടേക്ക അവള് എണീക്കൂല കെടക്കും. അങ്ങനൊക്കെണ് ഇന്നലെ വിട്ടില്ല. ഇന്ന് വിട്ട് വിട്ടപ്പോഴത്തേക്ക്താ ടീച്ചർ വിളിച്ചു പറയണന്ന്. പനീ ധ്വനി വന്ന് വിളിച്ചോണ്ട് പോവാ പറഞ്ഞ് അങ്ങനെ വിളിച്ചോണ്ട് വന്നൂ.
ആ ആ ആ
അവർക്ക് സ്കൂൾ ബസിൽ പോണതിഷ്ടാ. നമുക്കൊക്കെ ഇപ്പ വീട്ടിന്നാരെങ്കിലും ഇത്തിരി കൊണ്ടാക്കിയാ മതിയേരുന്നു. ബസ്സി പോവാൻ മടിച്ച് അവക്ക് അ അ അ അച്ച കൊണ്ടാക്കണ്ട, ബസ്സി പോവാന്ന് സ്കൂൾ ബസ്സില്, ഭയങ്കരി ഷ്ട സ്കൂൾ ബസ്സിൽ പോവാൻ. സ്കൂളിൽ പോവാന് ഭയങ്കരി ഷ്ട. ഉം അപ്പൊ അവര് മറ്റേ ജി ആർ പബ്ലി സ്കൂളിലാണാ ക്കിയർ ചേച്ചീ ഇപ്പ അവള് എൽ കെജില്, എൽ കെ സി ക് പഠിക്ക്ന ങ്ങള് വ്ക്ക് വരാ അപ്പൊ കൊറേ ടെസ്റ്റ് പിന്നെ ഹോം വർക്ക് എഴുതാനും പാടി ക്യാനും പിന്നെ കുഞ്ഞേക്ക ങ്ങനെ ഇഗ്ലീഷൊന്നും അറിഞ്ഞൂടാ, കൊച്ചച്ഛനറിയാ. കുഞ്ഞക്കങ്ങനെ ഇംഗ്ലീഷൊന്നും പറഞ്ഞു അപ്പൊ കുഞ്ഞക്ക് പാട് അടെ ഫുള്ള് ഇംഗ്ലീഷെന്ന്
ആ ഇവനുണ്ട് ഇത്. ഇത് കൂ ടെസ്റ്റേള് പിന്നെവടെ ന്തേലും പരിപാടിക്ക് പോയ ഇംഗ്ലീഷില് ഇംഗ്ലീഷിലേ അവര് പറയു.
ആ ആ ആ
കൊറേക്കെ മനസിലാവും.
ഹും
കേ കേട്ടാ മനസ്സിലാവും തിരിച്ച് പറയാൻ എനിക്ക് വ അങ്ങനെ പ പെ പറിം മുറി ഇംഗ്ലീഷിൽ പറിം. അങ്ങനെ
ഓ അങ്ങനേ ല്ലേ ഓ അങ്ങനേണ്. കാര്യങ്ങള്.
ഇവര്ടെ സ്കൂള്ന്ന് സ്കൂൾ ഓപ്പണിങ്ങിന്റെന്ന് മൊത്തം ഇംഗ്ലീഷേര്ന്നു. പിന്നെ അതു പോയിട്ട് ഒന്ന് കേ ാൻ പറ്റല്ലേരുന്നു. അലപ്പ് അലപ്പ് അലപ്പ് ഏതോരു ഫാഷാത്ത തീരം വരെ രക്ഷാർത്തം രിക്കണ്ടേ? ഈ സ്കൂളില് പോ പോവാനുള്ള ഇൻസ്ട്രക്ഷൻസെല്ലാം അവിടെ പറഞ്ഞൊണ്ടിരി ഇന്ന് ഇവര് പോ പോണെന്റെ തിരക്ക് അതലപ്പ് കാരണൊന്നും കേൾക്കാനും പോലും പറ്റീല്ല.
അ ആ
ആ ങ്ങനെ
ഓ അങ്ങനെ അങ്ങനേ ഇന്നലെ വന്ന് വിളി ച്ചോണ്ട് വന്ന് വയ്യെന്ന്. കെടക്കണൊന്ന് ഓ ഇവളിപ്പം ഒറക്കാണ് തോന്നുന്നു. ഓണം വിളിച്ചു വിളിച്ചോറങ്ങണ് ണ്ട്.
ഓ ഓ
അയിന് കൊറേ കയിഞ്ഞിട്ട് ൻ
ആഹാരംന്നും കഴിച്ചില്ലേ
ഓ ആഹാരൊക്കെ കഴിക്കും. ബാത്‌റൂമിൽ പോയില്ലേ ന്നെ ഒള്ളൂ. ബാക്കി ഒക്കെ കുറതാണ്
ആ ആ
ഓഹ് കഴിക്കണത് ഒന്ന് ചെയ്യാൻ പാടില്ല ചേച്ചി ഇപ്പോ എന്തോ ചെയ്ത രാത്രിയാുമ്പോക്ക് ഇന്നലെ പറയാനായിട്ട് കയ്യും കാലും ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കായിരുന്നപ്പോഴത്തേക്ക് മുട്ടു തിരിക്കാ വയ്യക്ക് ഞാൻ പറന്നെ പറഞ്ഞ് ബെഡിലിന്ന് പ്രാർത്ഥിക്കേ വാതം സന്ധിവാതം മാരുന്ന് കഴിച്ചിട്ട് പോലും കുറവില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത്
ഉം ഉം അത് വൈദ്യന് എന്തെങ്കിലും കാണിക്കാനുള്ളതായിരുന്നു
വൈദ്യനെ ചേച്ചി ഈ നമ്മള് ഈ ആയുർവേദം കൊടുത്താലേ ഏ എല്ലാ വർഷവും ഇങ്ങനെ കഴിച്ചൊണ്ടിരിക്കണ അമ്മ ആദ്യ കായറ അതുകൊണ്ട് കഴിച്ചോൊണ്ടിരിക്കുന്ന അമ്മക്ക് ഇങ്ങനെ മറ്റേ കള്ളിക്കാടുണ്ടല്ല
ആഹ്
അവിടെ ഇങ്ങനെൊരു എല്ല എ വച്ചാൽ മാസത്തില ഒരിക്കൽ ഇതുപോലെ ആയുർവേദംണ്ട് നമ്മള് പൊടിയിട്ട് വെള്ളം വെള്ളം കുടിക്കാനും കുളിക്കാനക്കെേ അത് കൊറോണ കഴിഞ്ഞ് ശേഷം അവിടെ ഇല്ല അമ്മയ്ക്ക് ആ മരുന്ന് ദേഹം നന്നായിട്ട് പിടിക്കുായിരുന്നു അങ്ങനെ നമ്മള് ആയുർവേദം കഴിച്ചാലേ അടുത്ത പ്രാവശ്യം ആ സമയ ആുമ്പോ കഴിച്ചില്ലെങ്കി ദേഹകളവും
ആഹ്
പിന്നെ അമ്മ നാലഞ്ച് ആറേഴ് വർഷാ യിട്ട്താ ഗുളിക കായിക്കണ് അമ്മ മെഡിക്കൽെ കാണിക്ക മെഡിക്കൽാണെങ്കിലേ ഈ സന്ധി വാദംന്നും പറഞ്ഞ് ഒരിതുണ്ടെന്ന് ഒരു സെക്ഷൻ അതിനുവേണ്ടി തന്നെ ഉണ്ടെന്ന് അപ്പൊ ഇവിടെ അടുത്ത് പറഞ്ഞേക്കവാണെങ്കിൽ ഇപ്പൊ കൊറേ ഒേ ഗുളിയ കൊടുത്തു ഇന്നലെതന്നെ വാങ്ങി ഒരു ഒരു ഒരു സെറ്റ് ഗുളിക അത് രണ്ടാഴ്ചത്തേക്ക് ഇരുന്നൂറ്റി എത്ര രൂപ
ഓ ഓ
അപ്പഴത്തേക്ക് ഒരാഴ്ചത്തേക്ക് വാങ്ങിച്ചോണ്ട് വന്ന് ഇവിടെന്നും ഇല്ല അങ്ങ് നമ്മളെ ഹോസ്പിറ്റലേഷൻ അവിടെ എവിടെ പോയി വായിച്ചിട്ട് വന്നു
ഉം ഉം
മെയൂ ഒരു ദിവസം ഗുളിക ആറേഴ് ഗുളികയാണ തോന്നുന്നു കഴിക്കണത്
ഉം ഇത് വന്നാ പിന്നെ പാടന്നെ
വന്നാ പാടെന്നച്ച ദേഹ ഒൊക്കെ വേതന
ഇരുപത് വയസായ അവക്ക്
സായ്
എത്ര ചെറതില്ലേ സന്ധി വേദന
അത് ന്നെ എനിക്കാണ് നടക്കാനും ഇ ഇന്നലെ അമ്മയെ പോലെ കാലൂന്ന് ഇരിക്കാൻ പോ അമ്മയ്ക്ക് പിന്നെ ആമ വാതം ചേച്ചി അതാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ കുറച്ച് നാൾ കുറ നായിട്ട് അങ്ങനെ കുഴപ്പല്ല ഒരു സമയം ആവുമ്പോഴത്തേക്കെ ഇിണീക്കാൻ പറ്റും ഇഴഞ്ഞു ആ മഴയും പോലെ ഇങ്ങനെ ഇഴയും ഇിണീക്കാനേും പറ്റൂല ഒടുക്കം കണ്ടന പോയി ഒരു പെയിൻ കില്ലർ ഇൻചെക്ഷൻ ഉണ്ടല്ലോ അതെടുക്കുമ്പോഴത്തേക്കാണ് പിന്നെ എണീറ്റ് കിടക്കുന്നത് ഉം അങ്ങനെ അമ്മ പറഞ്ഞ് അമ്മക്കും കാണിക്കണ പോണന്ന് അപ്പോഴത്തേക്ക് എവിടെയും കൂടെ കൊണ്ട് വന്നേ എവി പറയണേ അവിടെയ ഒന്ന് പോകണ്ടേ ഇവിടെ പോയാ മതിന്ന്
ഉം ഉം എനിക്കുണ്ട് വാദം.
ഉണ്ട.
പക്ഷെ സന്ധ്യന്നല്ല ഇ എസ് ആർ.
എ സാറോ അല്ലേ?
ഉം.
ഉം. വീടിനകത്തൊക്കെ തണുപ്പൊക്കെ കൊണ്ട വരണ വീടിനകത്തും എന്തെങ്കിലും ചെടിപ്പൊക്ക ഇട്ട് നടക്കാന മ്മ ഡോക്ടർമാരും പറയണത്.
ഞാൻ ചെര്പ്പ്ട്ടോണ്ട നടക്ണത് എനിക്ക് തണ്പ്പ് പറ്റൂല.
ഓ.
എനിക്ക്ീഈ ചേട്ടന്റെ കൂടെ കാറി പോകുമ്പോഴേ ചേട്ട യേസീട്ടേ പോവുള്ളൂ ബാക്കി ഇരുുന്നാ എനിക്ക് കുഴപ്പമില്ല ഫ്രണ്ടിലിരികാണെങ്കിൽ ഈ യാസ് ഇട്ട് കുറെേ കഴിയുമ്പോ എനിക്ക് കാലിന്റെ അടു കാലിന്റെ പെരുവരലീന്നേ തണുത്ത് കേറും. കാല് പൊക്കി വെക്കാൻനോ ൽ നടക്കൂല എന്നാലും നടക്കൂ ചാട്ടനോട് പറി യെസിറ്റി ഓഫാക്കോ ചോദിച്ച ചേട്ടൻ പറി നീ വണ്ടിനറങ്ങ് നി വണ്ടീന്നറങ്ങ് യെന്ന് പറയും.
ഓ ബാക്കില് അത്രക്കെതൂലല്ല
ഉം ഉം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒരു സമയം തണുപ്പ് സമയമാണെങ്കിൽ ഒരു സമയം ആ ബെഡ്ഷീറ്റ് മൂടിയാലും കാലി കാലീനെ തണുപ്പ് കേറും.
ആഹ ആഹ.
അങ്ങനെ ഒരു കുഴപ്പോണ്ട്.
ഓ അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തെ ത നമുക്ക് ചൂട് പിന്നെയും എന്തെലൊക്കെ ചെയ്യാം പക്ഷെ തണു പൊട്ടു സഹിക്കാൻ പറ്റൂല
ഓ അനിയത്തിയുടെ ക്ക് ജോലിക്ക് പാലക്കാട് ആ കാക്കം കൊണ്ട് ചെന്നു പോയപ്പോഴ ഇതുപോലെ തന്നെ എനി കാ കാറി ഇരുന്ന് തണുത് പോയേരുന്നു കാല്
ഹ്ഹ്.
പിന്നെ ഞാൻ കാലൊക്കെ പൊക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വന്നത്.
ആ ആ പിന്നെ ഇത് ഡോക്ടർമാര് പറയാൻ കൊച് പിള്ളേർക്ക് ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പോഴ ത് എന്തെങ്കിലും നായിട്ടുള്ള ഇത് ലച്ച പർ ഞ്ഞു അമ്മക്കി ങ്ങനെ. കൈ നീള്ളൊള്ളക്കെ കാല്നീള്ള വേണ്ടക്കെ ഇട്ടിട്ട് കയ്യിലും കാലും സോക്സ് ഇട്ട് കൊടുക്ക
ആഹ ഞാൻവെ എങ്ങനെ എന്നെ ഇട്ട് കൊടുക്ക ഇവൻ രാത്രി ഊരി കളയും കൊച്ച് കാലൊണ്ട് സ്വന്തമായിട്ട് ചവിട്ടി നി ഇറ്റ കൊടുക്കും തൺപ്പാവുംബോ ബഷീറ്റ് മൂടൂല.
ആ ആഹ ശരി ശരി ശരി.